എടാ കേക്കുന്നില്ലേ
കേൾക്കണ്ട് കേൾക്കണ്ട് ട്ടോ
ക്കുന്നുണ്ടോ ആഹ് എന്തൊക്കെണ്ട് വിശേഷം സുഖാണോ സുഖായിരിക്കുന്ന് കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്ന്
കുട്ടികളെകൊണ്ട് അടിയിൽ ഞാനു മുകൾക്ക് കയറി പോന്നതാണ് അവിടെ ടി വി ഒക്കെ ഇട്ടിട്ടെ സൗണ്ട് ഭയങ്കര
അതെ എന്തന്ന് പ്രത്യേകിച്ച് എന്തേലും വിശേഷണ്ടോ?
ഇല്ല വിശേഷങ്ങളൊന്നുല്ല.
ഉം പിന്നെ പിന്നെ എന്താ വിളിച്ചേ എന്തോ പറാ
ഉം വീട്ടില് മാങ്ങ ഒക്കെ ഉണ്ടോ?
ഇവിടെ മാങ്ങിയൊന്നുംല്ലാടാണ് ഞാൻ മാവൊക്കെ മുറിച്ചിട്ടാള്ളത് എവിടുന്നെങ്കിലും കൊണ്ടുവരും മാങ്ങയൊക്കെ ഇപ്പ എല്ലാടത്തും ഉണ്ട് ഇഷ്ടം പോലെ. അല്ലെ നാട്ടില് പൊതുവെ എല്ലാടത്തും ഉണ്ട്.
പഞ്ചല്ല പക്ഷെ ഞങ്ങളെ വീട്ടില് മാങ്ങല്ല മൂച്ചൊക്കെണ്ട് മാവൊക്കെണ്ട്.
ആഹ് ഉണ്ടല്ലേ ആഹ് മാവ് എല്ലാം മുറിച്ച് കളഞ്ഞത് അപ്പറത്തെ വീട്ടിലേക്ക് മാവിന്റെ കൊമ്പ് പോകുന്നോണ്ട്. അവർക്ക് ദോഷാവണ്ടറഞ്ഞിട്ട് മുറിച്ചളഞ്ഞേ ഇപ്പൊ ഞങ്ങക്കൊരു മാങ്ങ കഴിക്കാൻ ഇല്ല.
ഇല്ലല്ലേ അപ്പൊ അപ്പുറത്തന്നൊക്കെ കൊണ്ടുവരണല്ലേ ഇപ്രാവശ്യൊക്കെന് നല്ലോണ്ണം മാങ്ങണ്ടായിട്ടുണ്ടല്ലോ. എല്ലാടത്തും പക്ഷെങ്കില് നമ്മുടെ വീട്ടില് മാങ്ങല്ലാത്തോണ്ട് നമ്മക്കത് അറിയണില്ലേ
ഇല്ല ഇല്ല ശരിയാണ് എല്ലാം അതെ നമ്മള് പോകുന്ന കാ കാണുന്ന വഴിക്കൊ ക്കെ മാങ്ങിയുണ്ട് നമുക്ക് കിട്ടുന്നത് അപൂർവം എവിടുന്നേലും കിട്ടിയാലായി ഉം ഇന്നലെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മാങ്ങ കടയിൽന്ന് വാങ്ങിച്ചതാ ചേട്ടന്റെ കസിൻ ആഹ് കൊണ്ടുവന്നതാ അപ്പൊ പക്ഷെ മധുരല്ല
മധുരല്ലല്ലേ ഇപ്പൊ നല്ല മധുരം ഉം മധുരം ഒന്നാമതെന്താ അറിയോ വെയിലല്ലോ നല്ല വെയിലാണല്ലോ
ആഹ് അഹ്
ഒക്കെ പെയ്യണം മാങ്ങ ഒക്കെ മധുരൊക്കെ ഉണ്ടാവണ
വരാൻ വേണ്ടിട്ടല്ലേ ഇതെന്താന്നറിയോ പുളിയും ഇല്ല മധുരവും ഇല്ലാന്നറഞ്ഞിട്ടൊരു എന്തോ ഒരു ചവർപ്പ് പോലെ.
ആഹ് അടുത്തൊന്നുല്ലേ മാങ്ങ
അടുത്ത് ന അടുത്തൊക്കെണ്ട് പക്ഷെ ഞങ്ങളെവിടെന്ന് പറന്നാൽ അങ്ങനെ ആരും അങ്ങനൊന്നും സാധനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരൊന്നല്ല. നമ്മൾ ഉണ്ടെങ്കില് കൊടുക്കുന്നല്ലേ ഉം
ന്റെ മോളെ വിട്ടുന്നൊരു ചാക്ക് മാങ്ങ കൊണ്ടന്നീന്ന്.
അതെയാ ഞാൻ അത് പറ അതെന്താണ്
ഒളൂർ മാങ്ങ നല്ല അടിപൊളി മാങ്ങ അത് കടയിന്നൊന്നും വാങ്ങിയാ കിട്ടൂലലോ മാങ്ങാ
അതെല്ലേ ആഹ് മാങ്ങയുടെ ശരി ക്കുള്ള പേരെന്താണാവോ
ഒളിർ മാങ്ങന്നാ പറയണത് കോമാ പല സൈസ് മാങ്ങിണ്ടല്ലേ കോമാങ്ങ
ഗോമാങ്ങാന്ന് പറയുന്ന അല്ലേ
കോമാങ്ങാറന്ന സാധാ മാങ്ങ എല്ലോട്ത്തുണ്ടാവണ മാങ്ങാണ് ഈ മാങ്ങാറഞ്ഞാല് എ വ്ടിം അങ്ങനൊന്നും ഉണ്ടാവൂല്ല.
ഉം അതെല്ലെ
ഞങ്ങൾക്ക് മാങ്ങ മാവില്ലെങ്കിലും ഇഷ്ടംപോലെ മാങ്ങ ഇപ്രാവശ്യം കിട്ടി ഞങ്ങളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ മാങ്ങണ്ടായിട്ട് എല്ലാരും നമ്മക്ക് വാണ്ടിത് പോയിട്ട് നമ്മള് പറിച്ച് കൊണ്ട്രാ നമ്മക്ക് എടു ഇവിടൊക്കെ അങ്ങനെയാണ് അല്ലേ
ആഹാ മാങ്ങനെ കൊണ്ട് എന്തൊക്കെണ്ടാക്കും
മാങ്ങയോണ്ട് അച്ചാറുണ്ടാക്കും ഞാന് പുളിശേരി ഉണ്ടാക്കിന് ഇപ്രാവശ്യം.
ആഹ് ഞാനും പഴുത്ത മാങ്ങ കൊണ്ട് കറി ഇണ്ടാക്കാറുണ്ട് പുളിശ്ശേരിയല്ല മാങ്ങ മാമ്പഴപ്പുളിശ്ശേരിയല്ല നമ്മളിങ്ങനെ ഈ- മാങ്ങാ പച്ചടി മാങ്ങാ പരക്ക് എന്നൊക്കെ പറയും ഞങ്ങളിവിടെ ഒന്നുയില്ല അത് എന്താ പറയാ ന - നമ്മള് ഈ വറ്റൽമുളക് ഇല്ലേ വറ്റൽമുളക് വ ആ വാട്ടീട്ട്- പിന്നെ തേങ്ങയും ഓ ഇതും കൂടി അരക്കും ഉപ്പും കൂടിട്ട് അരച്ചിട്ട്- മാങ്ങ പിന്നെ അതിന്റെ തൊലി നീക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ഉപ്പിട്ടിട്ട് ഇങ്ങനെ- കൈയൊണ്ട് ഇങ്ങനെ പിന്നെ- എന്താ പറയാ സ്മാഷ് ചെയ്തിങ്ങനെ വെക്കും എന്നിട്ട് അതിലേക്ക് ഈ - പഴുത്തമാങ്ങ പഴുത്തമാങ്ങ
ഉം
എന്നിട്ട് ഈ പിന്നെ നമ്മള് ഈ അത്രേള്ളൂ വലിയ അരവൊന്നുമല്ല ഈ- വാട്ട് പറങ്കിയും ഈ തേങ്ങയും കൂടെ അരച്ചത് ഉപ്പും- ക് എന്നിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഈ മാങ്ങ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട്- ഇത് ഇങ്ങനെ കൈകൊണ്ട് കൊഴ ച്ചെടുക്കും എന്നിട്ട് അതിനകത്ത് പിന്നെ കടുകും- വ വറ്റൽമുളകും ഈ കറിവേപ്പിലിയും കൂടിട്ട്- എണ്ണേല് താളിച്ചിടും അത് നല്ലൊരു ടേസ്റ്റ് ആണ് അതാത് ആഹ- ആ നല്ലൊരു ടേസ്റ്റ് ആണത് പിന്നെ വേണാല് ഇതുയിടാം കശുവണ്ടി പരിപ്പില്ലേ- അത് നമ്മളെ ഈ ക- കടെന്ന് വാങ്ങിക്കുന്നല്ല നമ്മളിപ്പം ഈ- പൊറ നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടാവുന്ന കശുവണ്ടി ഇണ്ടാവല്ലോ അതാണെങ്കിൽ കൊറച്ചും കൂടി ടേസ്റ്റ്ണ്ട് ആഹ് അത് കൊറച്ചുംകൂടി ടേസ്റ്റ് ഇണ്ട് നല്ല നല്ല രുചിയാണത് പക്ഷെ എല്ലാർക്കും പിടിക്കൂല കേട്ടോ - എല്ലാവർക്കും പിടിക്കൂല അത് എനിക്ക് എല്ലാം ഇഷ്ടമാണ് എനിക്കത് ഇണ്ടെങ്കി നല്ല-
ആഹ് ഇവിടെ അതേമാരി ഇവിടെ അതുപോലെ- പുളിശേരി ഇണ്ടാക്കിട്ട് ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല മാങ്ങാപുശ്ശേരിയെ
മാമ്പഴപുളിശ്ശേരി അല്ലേ ആഹ്
ആ അങ്ങനെ മാമ്പയപുളിശ്ശേരി ഉണ്ടായിിട്ട് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല
ആഹ് അത് പിന്നെ പുളിയല്ലേ ഇത് ഇത് ഇത് പിന്നെ നമ്മള് മധുരാണ് ഇത് നമുക്ക്- നമ്മള് ഈ സദ്യ ഈ- ഉം ഞങ്ങള് ഞങ്ങള് സദ്യക്ക് പോവാറുണ്ടോ നീ- കല്യാണ- കല്യാണത്തിന് പോവാറുണ്ട് അപ്പൊ ഈ അതില് ഈ പൈനാപ്പിളിനെ കൊണ്ട് ഒണ്ടാക്കുന്ന ഒരു സാധയില്ലേ ഒരു പച്ചടി പോലത്തെ ഒരു ആഹ് ആഹ് ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റ് അതുപോലെയാണ് ഈ മാങ്ങയുടെ ടേസ്റ്റിന് അത് അതുപോലെ ഒരു അതുപോലെ ചെറിയൊരു- പുളിയും ഒരു മധുരവും ഉണ്ടാവും
ഇതുവരെ ഇണ്ടാക്കി നോക്കിയില്ല ഇനി ഇണ്ടാക്കി-
ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ഇണ്ടാക്കി നോക്ക് അത്രയും വേണ്ടു വല്യ വല്യ ഇതൊന്നുമില്ല ആ വല്യ അലങ്കാരമൊന്നുമില്ല നമ്മള് സാധാരണ-
പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ക അത് പറഞ്ഞ് കേട്ടിട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നണേ വറ്റല് മുളകൊക്കെ അങ്ങനെ വറുത്തിട്ട എന്നൊക്കെ പറഞ്ഞിട്ടണ്ട്
ആഹ് വറ്റൽമുളക് അധികം കരിയാൻ പാടില്ല നമ്മളൊന്നും ചു ചുടുന്നില്ലേ നമ്മള ഇങ്ങനെ കനലിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയ എടുക്കുന്നില്ലേ എണ്ണ ചേർക്കാതെ ആഹ് ഗ്യാസ് മല ആ് ആ ആഹ് അതെ അതെ കരിയാതെ എടുക്കണം കറുപ്പ് കളർ വന്നൂടാ ആ ഒരു മ മെറൂൺ കളറിൽ തന്നെ ഉണ്ടാവണത്.
ആ ചമ്മന്തിക്കെ അരക്കും അതുകൊണ്ട് പച്ചമുളക് അങ്ങനെ ആക്കിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും. തേങ്ങ കൂട്ടൂ അല്ലേ. ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കണ്ടേ ഞാൻ പോയോ വിചാരിച്ചു.
ഇല്ല ഇല്ല നമ്മള് ആ മാങ്ങ ചെറുതായിട്ട് മുറിക്കണം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിന് ഉപ്പും പരക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ അരവ അതില് ഇട്ടിട്ടിട്ട് നന്നായിട്ട് എളക്കാം വേണമെങ്കിൽ അരവിന്റെ വെള്ള ലേശം കൂട്ട അങ്ങനെ അധികം ലൂസ് വേണമുണ്ടെങ്കിൽ അഥവാകട്ടി വണെന്നുണ്ടെങ്കില് വെള്ളൊന്നും കൂട്ടേണ്ട ആവശ്യല്ല
ഒരു തോര മോടല്‌ല്ലേ
ഉം ഒരു തോരൻ മൂഡ്. അധീ അധികം ഏഹ് അരപ്പിൻ അരപ്പില് നമ്മള് ലേശം വെള്ളം കൂട്ടൂല്ലേ അര വേണ്ടി വെള്ളം കൂട്ടുവല്ലോ അങ്ങനെ ഓവറായി ആയിട്ട വെള്ളം കൂട്ടാൻ പാ നമ്മള് ഈ മീൻ കറിയൊക്കെക്കുന്ന പോലെങ്ങന ഓവറായിട്ട് വെള്ളം കൂട്ടൻ പാടില ഒരു മീഡിയം ലവലിൽ വെള്ളം കൂട്ടിട്ട് ഉം പിന്നെ കട്ടി കട്ടിയായിട്ട് ആ ചട്ട്നിയൊക്കെ ഉണ്ടാക്കണ പോലെ അധികം ലൂസല്ല അത് അധികം കട്ടിയ അല്ല ലൂസോല്ല ഒരു മീഡിയം ടൈപ്പില്
അങ്ങനെയൊക്കെ ഉ ഞാന് ഞങ്ങള് മാമ്പഴക്കെ
ഇല്ല ആ ഇപ്പോലെ
കിട്ടണല്ലേ?
ആഹ് മാമ്പഴം കിട്ടണം പിന്നെ പിന്നെ അതുപോലെ നമ്മള് ഈ കടുക്കാച്ചി മാങ്ങന്ന് പറയുന്നല്ലേ നമ്മുടെ ഇങ്ങനെ മൂഞ്ചി കുടിക്കുന്നൊരു മാങ്ങണ്ടല്ല അതിനെ കൊണ്ട ഉണ്ടാക്കാം അത് നമ്മള് കൈകൊണ്ട്ങ്ങനെ ഇതാക്കിയിട്ട് ഈ ഇതേ അരപ്പ തന്നെ അത് കിട്ട കഴിഞ്ഞാൽ അതിന് വേറെ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും അത് നമ്മൾ മുറിക്കില്ല
മുറിക്കാതല്ലേ? ഇല്ല അല്ല അങ്ങനത്തെന്നും ഉണ്ടാക്കി ആക്കിയിട്ടില്ല മാങ്ങ കിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പും മുളക്കും തേച്ച് കഴിക - - ക്കന്നല്ല അല്ലെങ്കിൽ പിന്നെ പൊഴുത്ത മാങ്ങ ഞങ്ങള് ഇല്ല പഴുത്ത മാങ്ങന ഞങ്ങൾ എന്ത് ചെയ്യും പുയ്ങ്ങും കോമാങ്ങ ഉണ്ടല്ലോ പുഴുങ്ങീട്ട് അതെ നല്ല രസ എന്നിട്ട് അത് മുറിച്ചിട്ട് അതില് കുരുമുളക്ക്കെ തേച്ച കച്ചിട്ട് ഇങ്ങനെ കഴിക്കും നല്ല രസം എല്ലാരും കൂടി ഇരിക്ക്പൊക്കെ ഇങ്ങെ കഴിക്കാനക്കെ നല്ല രസമണ്. ആ മാങ്ങ പൈത്ത മാങ്ങ പുഴുങ്ങു വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് പുയ്ങ്ങിട്ക്കും
ഓ അയ്അറീല
ഇവിടെൊക്കെ ഇണ്ടായിരുന്നു ഞങ്ങള് വല്യമ്മ ഉള്ള കാലത്തൊക്കെ വല്യഹേ ഇതുപോലെ മഴയൊക്കെ പെയ്യണ സമയത്ത് കാറ്റൊക്കെടക്ക ഒരുപാട് മാങ്ങ ഉണ്ടാവുല്ലോ? എങ്ങനെ
മാ മാങ്ങ പുഴുങ്ങിട്ട് എന്താചെയ്ന്ന് അതിന്റെ കൂടെ
അത് അതിന്റെ നടുക് ഇങ്ങനെ ഫുള്ള് മുറിക്കാതെ രണ്ട് ഭാഗത്തും ഇങ്ങനെ മുറിച്ചിട്ട് ഏ അതിൽ കുരുമുളക് ഇട്ട് എടുത്തിട്ട കഴിച്ചിട്ടുണ്ടെങ്കി നല്ല രസാ
ഉപ്പിടില്ല
ഉപ്പിടൂല ഉപ്പിടേണ്ട ആവശ്യല്ല
ഉം കുരുമുളക് മാത്രം കുരുമുളക് പൊടിയല്ലേ
ആഹ് കുരുമുളക് പൊടി
ആഹ് ആഹ് പുഴുങ്ങുന്നതിന് നമ്മള് നല്ല നല്ല വെള്ളം വെക്കണോ നല്ലോണം വെള്ളം വെക്കണോ
അല്ല ആ വേണ്ട നമ്മള് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നമ്മൾ മാ പക്ഷെ തോലൊന്നും കളയരുത് തോലൊന്നും കളയാതെ പുഴുങ്ങിയെടുക്കണം
ഏത് മാങ്ങേ ഏത് മാങ്ങേ അത്
അല്ല ഞാന് തിന്നത് കഴിച്ചത് കോമാങ്ങയാണ് കഴിച്ചത് അങ്ങനെ
എന്നല്ലേ ആ ആഹ്
വീട്ടില്ണ്ടാവ്ണ മാങ്ങണ്ടല്ലോ
അതെ അതെ ആഹ് ആഹ്
ഞങ്ങളെ നാട്ടില് സുലഭാണ് അവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ മഴൊക്കെ പെയ്ത് കാറ്റൊക്കെ അടിച്ചിട്ടിണ്ടെങ്കി ഓടും എല്ലാവരും ഒരുപാട് മാങ്ങണ്ടാവും കൊണ്ടന്നിട്ട് ഇതേപോലെ ചെയ്യൂല്ല അടുപ്പത്തിട്ട് പീങ്ങി എടുക്കും അന്നൊന്നും ഗ്യാസൊന്നുല്ല
അതെ അതെ ഇപ്പൊ കുട്ടികളൊന്നും മാങ്ങ പെറുക്കാനും പോവുന്നില്ല മാങ്ങ പോവുന്നില്ല നമ്മളൊക്കെ പണ്ട് എന്തോരം മാങ്ങക്ക് നടന്നിട്ടുണ്ടെന്ന് അറിയോ എത്രയോ മാങ്ങ കൊണ്ടരും
മാങ്ങന്റെ തോട്ടുന്ന് നീച്ചു പോര്ല അങ്ങനെ അവിടെ വികാ എടുക്കാ ഇട്ട് തിന്നാന്നല്ലാതെ നീച്ചു
വീഴുമ്പോയേക്ക് അവിടെ എത്തും ഒരു കൂട് നിറയെ എടുത്തിട്ട് വരും അതൊക്കൊരു കാലം ഇപ്പം എന്താ പറയാ മാവ് ഇണ്ടായിട്ടന്നെ രണ്ടു മാവുണ്ടായിരുന്നു ഇവിടെ രണ്ടും കോമാവായിരുന്നു രണ്ടും മുറിച്ചായിരുന്നു
മുറിച്ച് കളഞ്ഞല്ലേ വീടെടുക്കാൻ മുറിച്ചതാ
ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിരുന്നു അവര് വീടെടുക്കുന്ന സമയത്ത് അവർ അവിടെ ആ ഇല വീഴുംന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ കൊണ്ട് ഉം രണ്ടു മാവും നമ്മളെ കൊണ്ട് മുറിപ്പിച്ച്
ആ കൊമ്പ് മാത്രം
ഫുള്ള് മുറിച്ച് ആ മുറിക്കും മുറിക്കുമ്പോ ദേഷ്യം വന്നിട്ട് ഫുള്ള് മുറിച്ച് അതിന് മാങ്ങി ഇണ്ടായിരുന്നു അതില് പറഞ്ഞിട്ട് കാര്യല്ല ഇനിയിപ്പോ അവിടെയും ഇവിടെയും തെണ്ടെണ്ട ഗതികേട് വന്നു മാങ്ങക്ക്
അതെ നമ്മളെ വീട്ടിലില്ലാഞ്ഞാ നമ്മുക്ക് അവടേം ഇവടേം തെണ്ടേണ്ടി വരും എവിടെന്നേലും കിട്ടുന്നുണ്ടെങ്കി നമ്മുക്ക് കഴിക്കാം
അതന്നെ എന്തോരം ഉപ്പിലൊക്കെ ഇടുവായിരുന്നൂ അറിയോ ഉപ്പിലിട്ടു വെക്കാറില്ലേ മാങ്ങ
ഞാ ഉപ്പിലോക്കെ ഇട്ടെക്കും അച്ചാറിടും ഉപ്പിലിടും അതൊക്കെ ഒരു ദിവസത്തിനുണ്ടാവും രണ്ട് ദിവസത്തിണ്ടാവും
ആ അതെ പിള്ളേരെടുത്ത് ഉപ്പിലിട്ട് കഴിഞ്ഞാ കണക്കന്നെ അവര് കീഞ്ഞും കേറിട്ടും അത് തീർക്കും
ആണ്
എന്നാ ശരിയെടാ ഞാന് പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണം പോയിട്ട് വരാം ശരി
പോ ഇബട്ന്ന് പോ